ഹലോ
ഹലോ
ആഹ് പണികളൊക്കെ കഴിഞ്ഞോ?
ഓഹ് പണികളൊക്കെ കഴിഞ്ഞ് കടക്ക
ഏഹ് ഫുഡ്ഡൊക്കെ കഴിച്ചക്കു ലേ
ഓഹ് ഫുഡൊക്കെ കഴിച്ചു ഇങ്ങളോ
ഉം ആഹ് ഫുഡ് കഴിച്ചത്പ്പം കഴിച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ
ആഹ്
മാരേജ് കഴിഞ്ഞതാ?
മാരേജ് കഴിഞ്ഞ്
ആഹ് മക്കള്ണ്ടോ?
ഒരു മോള്
ആഹ് ആഹ്
എന്തൊക്കെ വീട്ടില് വേറെ ആരെക്കണ്ട്, എല്ലാരും ഒ ഒപ്പരാണോ അതോ വേറെ, ഇങ്ങള് വേറാണോ എങ്ങനാണ്?
എങ്ങനാ എന്റെ വീട്ടിലാ?
ആഹ്
ന്റെ വീട്ടില് ഞാന്‌ ന്റെ വീട്ടില ഇള്ളത്പ്പോ
ആഹ് അത് ശരി മോള് ചെറുതാണപ്പൊ?
ആഹ് മോള് ചെർതാ
ആഹ് അപ്പം പിന്നെ സ്കൂള് ള്ള പോവാനുള്ള ആയിട്ടില്ലല്ലേ അപ്പൊ പിന്നെ കൊഴപ്പല്ല
എൽ കെ ജി ലാ
ആഹ് ആഹ്, അപ്പം ക്ലാസ്സ് ഇ ഓക്ക് ഇന്ന് നേഴ്സറി ഇല്ല?
ഇന്ന് നഴ്സറി ഇണ്ട് ഇന്ന് പറഞ്ഞയ്ചീല്ല
ആഹ് അത് ശരി
ഇന്ന് പനി ആയിറ്റേ
ആഹ് ആഹ് അത് ശരി പനി ആയിറ്റ് ല്ലേ
ആഹ് വയറൽപ്പനിയാണ്
ആഹ് എല്ലോട്ത്തുണ്ട് ഇവിടൊക്ക അതേപോലെ മോന് അതേപോലെ ആദ്യം ഫസ്റ്റ് കൊണ്ടന്നീനി വൈറൽ പനി പിന്നെ അങ്ങനെ ഒരാ ക്ക് വന്നാ പിന്നെ അങ്ങനെ എല്ലാർക്കും ഉണ്ടാവും ചെയ്യും
ആഹ കരുതിിയാണ്ടാവൂല
ഉ എങ്ങനെ
കരുതിയാാലുണ്ടാവൂല
ആഹ് അതന്നെ മോന അതേ പോഅതേപോലെ ഒന്ന്ന് ഇവിടെ ഇല്ലേനി ഓന് ദർസിൽ അവ്ടെ പഠിക്കാണ് അവിടുന്ന് വരുമ്പോ അതേോലെ പനായിട്ട് കൊണ്ടുവന്നീനി ഡോക്ടെകാണിിച്ചു പറഞ്ഞു വൈറൽ പനിയാണ് പറഞ്ഞ്കൊറേ ദിവസം കഴിഞ്ഞു മാറാാന്
വേറെന്താ
ഫുഡ്ൊക്കെ ഒന്നായിട്ട് ഉണ്ടാക്കല അതോ രാത്രിത്തേക്കി വേറെ എങ്ങനെയാണോ
ഫുഡ് ഒന്നായിട്ട് ഇണ്ടാക്കല ഇന്നിപ്പോൊ ഉച്ചകൾക്ക് മാത്രമേ ചോറുള്ളൂ
ആ
വേറെന്താ
വേറെ നല്ല വിശേഷന
അവിടെ എന്താ സ്പെഷ്യൽ
സ്പെഷ്യൽ ഇന്ന് മീനൊന്നും കിട്ടില്ലേ നി ഇന്നിപ്പോ ഏ പോയിട്ട് കടയിലൊക്കെ ഭയങ്കരതായിട്ടൊന്നും മീൻ ഒന്നും പോയിട്ടില്ല ന്നട്ട് മീൻ ഇപ്പോൊ കോഴിച്ചിക്കൻ വാങ്ങി കൊണ്ടുവന്നീനു അത് വേം കറി വച്ച് ആ കറി വെച്ച് ഉപ്പേരിയും പപ്പടവും അങ്ങനെൊക്കെ ആാക്കി
ആ ആ
അല്ലെങ്കിൽ ഓ ഒരു പൂച്ചണ്ട് ഒരു ചെറിയ കുട്ടിയ ആകുമ്പോ ഉള തയ്നി അത് പിന്നെ എവിടെ തന്നെ സ്ഥിരമായിട്ട്ങ്ങനെ പെട്ടെന്ന് വന്നതയ്നി ഒരീസം പ്പം പിന്നെ സ്ഥിരിയിട്ട് വടായി പ്പം നല്ലവൽപം വെച്ചിണ് പൂചായി ണ്
ആഹ് ആ ഒച്ചങ്ങനെ കേക്കുന്നു
ആ നമ്മള് എവിടെങ്കിലും ഇതാവാണെങ്കിലൊക്കെ ഇവിടെ തന്നെ നമ്മള് ക്ക് ണോട് തന്നെ വന്ന്ക്കണം വേറെ പോവൂില്ല പുത്യാപ്പിള പിന്നെ വണ്ടീ സൗണ്ട ഇട്ട ആള ഇവിടെ റൂമിലാണെങ്കിലും കാണാം ഓടി വരും കൊലായ്മക്ക് വേഗം അയിന് നമ്മളെ കാാട്ടിം അറിയും വണ്ടിന്റെ സൗണ്ടൊക്കെ അല്ല ഇണങ്ങിട്ട് ആഹ് ഭയങ്കര ഇണക്കാണ്
ആഹ്
ഭർത്താവ് ഇവിടെ നാട്ടിലുള്ള ആളാ
ആഹ് അല്ലാ ഗൾഫിലാ
ആഹ് ശരി
നിങ്ങളത് നാട്ടിലാ
ആഹ് നാട്ടില് തന്നെ
ആഹ് ആഹ് എന്താ ചെയുന്നത്
അവിടെ പാ അത് എല്ലുംഎടുക്കും വീടിന്റെ എല്ലാ വർക്കും എടുക്കും ടൈൽസിന്റെത് തേപ്പ് പടവ് അങ്ങനെ എല്ലാ പണി എടുക്കും വീടിന്റെ
ആ ആ
ഇന്ന് ഇപ്പോ എന്തോ ലീവ് ആയിന് ഹെൽപ്പർ ആാരും ഇല്ലായിട്ട് ഇന്ന് ലീവ് അർന്ന് ഇപ്പൊ പൊർത്ത്ക്ക് പോയിന്
വേറെന്താ
വേറെ നല്ലതന്നെ അവിടെ ആരൊക്കെ ആഹ് ഇന്ന് രാവിലൊക്കെ കുറച്ചൊരു വെയിലുണ്ടിനി ഇപ്പൊ ഞാൻ ഇന്നിട്ട തിരുമ്പിയതൊക്കെ പുറത്തിട്ടിനി ഇപ്പ ഒന്ന് വെറുതെ ഒന്ന് മഴ്പെയ് താണ്ടാ മഴ പോകെയും ചെയ്ത് തിരുമ്പിതൊക്കെ എടുത്തച്ചും ചെയ്തു മഴ പോവുകയും ചെയ്ത്
ഇങ്ങോട്ടും മഴെന്നെയാ നല്ല മഴ
ആഹ് ഇന്നലെ അതേപോലെ ഇങ്ങനെ മഴ ഇണ്ടായിനി ഇന്ന് ഇപ്പൊ ഇ ഇന്ന് ഇതുവരെ കൊറച്ചൊരു വെയിലെന്നെ ആയിന് ഇപ്പോ ഞാ ഒക്കെ എന്നിട്ട് ഇപ്പൊ പൊറത്തക്ക് ഇട്ടുട്ടോള്ളെയിനി ഇ അപ്പോത്തിനുണ്ടോ മഴ ഒന്ന് ചാറികാണ്ട് പോയി
ആഹ്
അങ്ങനെന്താ അയിനേറെ അയിനായിട്ട് ഒരാള് നിക്ക് ക്കണന്ന് പറയും തിരുമ്പിയത് അങ്ങട്ടും ഇങ്ങോട്ടും ഇടാന് ആഹ്
അതിട്ടിട്ട് കാര്യല്ല അയില് ഉള്ളില് അയില് കെട്ടിയാതി പൊരെന്റെ ഉള്ളില് ഞങ്ങളങ്ങനാ ചെയ്യല്
ആഹ് ഞാൻ ഇണ്ട് മേലെ ഷീറ്റ് ഇട്ടണ് അപ്പോ അയിന്റെ ഉള്ളില് ഇടലെന്നെയാണ് അപ്പൊന്ന് വെയില് കണ്ടപ്പോ ഏതാലും ഒന്ന് ഇതായിക്കോട്ടെന്ന്ച്ച് പൊറത്ത് ക്ക് ഇട്ടതേനി
ആഹ് ആഹ്
മഴ ആകുമ്പോ വേഗം വിചാരിക്കും ആ ഷീറ്റിന്റ ഉള്ളിൽ അവിടെ ആണ്ട് കൊണ്ടോയിടും മേലേ കൊണ്ടോയിടും പിന്നെ അവിടെ കെടന്ന് ഒണങ്ങിക്കോട്ടെന്ന് വിചാരിക്കും
ആഹ്
ആഹ് ഇന്നത്തെ നോക്കണ്ട അതെന്നെ അല്ലെങ്കിൽ ഇതിനായിട്ട് ഒരാള് നിക്കണം അങ്ങോട്ടും ഇങ്ങോട്ട് എടുത്തിടാന്
ആഹ് അതെ അതെ
അവിടെ ഉം ഹസ്ബന്റിന്റെ വീട്ടില് വേറെ എളച്ചി മൂത്തച്ചി അങ്ങനെ ഇണ്ടോ
ആഹ് ഇക്കാന്റെ വീട്ടിലാ
ആഹ്
ഞാന് ഇള്ളത് ഇന്റെ വീട്ടിലാ
ആഹ് അതല്ലാ അവിടെ ഇണ്ടോയ്ക്കാ അങ്ങനെ എളച്ചിയള് അങ്ങനൊക്കെ ഇണ്ടോ?
ആയി ആഹ് ഒരു മൂന്നാമ്മക്കളാണ്ള്ളെ
ആഹ് ആഹ് അയ് ശരി
പെൺ മക്കൾ ഇല്ല മൂന്നാമക്കള് അപ്പൊ ഒരാള് വേറെ പോയി
ആഹ് ആഹ്
ഓല് വേറെ പോയി ഓലിപ്പം ചാറ്റ് ചെയ്യലും മെസ്സേജ് അയക്കലും ഒക്കെയുണ്ട്
ആഹ്
ഏഹ് പിന്നാ ഇവര് രണ്ടാമത്തെ ഞങ്ങള് രണ്ടാമത്തതാ
ത്താള് ആഹ് ആഹ് ചെറിയ ആളെ കല്യാണം കഴിഞ്ഞിനോ
ആഹ് ഓലതും കഴിഞ്ഞ് ഓലത് ഞങ്ങളത് കഴിഞ്ഞ് ഒരു
ആഹ് ആഹ് അയി ശരി
അപ്പോ അപ്പോ
ഇങ്ങട് പോന്നാല് പിന്നെ ആഹ് അയ് ശരി രണ്ടാളും ഓളും
ആഹ് ഓളു ഓനും ഗൾഫിലാ
ആഹ് ആഹ് അയ് ശരി ആഹ് ആഹ് ആഹ് ആഹ് ശരി അവിടെ ഉമ്മിപ്പൊക്കെ ഇണ്ടായിക്കൂലേ?
ഓഹ് അവിടെ ഉമ്മേം വാപ്പക്കണ്ട്
ഉം ഉച്ഛന്റെഷം എങ്ങനാ ഒറങ്ങോ?
ഉച്ചന്റെ ശേഷോ ഇല്ല ഒറങ്ങൂല ഇപ്പ ഒറങ്ങിയാ പിന്നെ ഇണീക്കാനാവൂല
ആഹ്
പിന്നെ അതുവല്ല വി രാത്രി ഒറങ്ങോല്ല
ഒറക്ക് കിട്ടൂല അത് ശരിയാ പിന്നെന്തൊക്കെ ട്രെ ഉം അ പുതിയാപ്പള പോയിട്ട് കൊറെ ആയോ?
പോയിറ്റ് ഒരു അഞ്ചു മാസൊക്കെ ആയി അഞ്ചാറ് മാസം
ഒരു കൊല്ലം പോയി വന്ന് പിന്നൊരു പത്തോസം നിന്ന്
ആഹ് അത് ശരി
നിന്ന പിന്നോ
ആഹ് പോയതാ
ആഹ് പോയതാ അപ്പൊ ഇപ്പൊ പോയിട്ട് ഒരു അഞ്ചാറ് മാസായി
ആഹ് കല്യാണംയിട്ട് കുറെ കുറച്ച ആ എത്ര ആയി കൊറേ ആയോ കൊർച്ചേ ആയിണ്ടാവുള്ളൂല്ലേ മോൾ
അഞ്ച് അഞ്ച് കൊല്ലം
അഞ്ചല്ലായിട്ടാണോ
ഉം
എന്റെ പിന്നെ മക്കളൊക്കെ വലുതാണ് വലുതായിണ് പത്തിൽ എത്തിന് മോള് മോളും മോനും പത്ത് ത്തിലാണ് പിന്നെ ചെറിയ ആള് ഏട്ടില്
ആഹ് ആഹ് അങ്ങനൊക്കാണില്ലേ
ആഹ് അതൊണ്ട് പിന്നെ രണ്ടാളും തമ്മില് തീരെ ഫസ്റ്റ്ത്തെ രണ്ടാൾ തമ്മില് തീരേ വ്യത്യാസം ഇല്ലേനും അപ്പൊ രണ്ടാളും പത്തിലെന്നായി ഓലി ഒരു വയസ്സു നാല് മാസത്തൊരി വ്യത്യാസം ഉള്ളേനി അപ്പൊ പിന്നെ ഒരുമിച്ച് ചേർത്തിയപ്പപ്പൊ രണ്ടാളും ഒരുമിച്ചായി ട്രിപ്പൊക്കെ എവിടെങ്കിലൊക്കെ പോവലൊക്കെ ഉണ്ടോ? ഭർത്താവ് വന്നാൽ ഹസ്ബന്റിന്റെ കൂടെ ട്രിപ്പൊക്കെ പോവലുണ്ടോയ്ക്ക
ഓഹ് ട്രിപ്പൊക്കെ പോവണ്ട് ഇടക്കടക്ക് പോവാണ്ട് കോഴിക്കോട്ക്ക് വയനാട് ട്ട്ക്ക് പിന്ന അങ്ങൻത്തെ സ്ഥലത്ത്ക്കെ പോകു
അ ആഹ് അമ്മക്ക് ഇവിടെ അതേപോലെ കോഴിക്കോടക്ക് നമുക്ക് ഇവിടന്ന് എളുപ്പാണ് ഞാൻപറയും എളുപ്പള്ളത് വെർതാണ് എവ്ട്ക്കും പോകൂലാന്ന്. ഇവിടെ അടുത്തൊക്കെ കൊറെ ബീച്ച്ണ്ട് അവിടെന്നും എവിടേം പോവൂല
ആഹ് ആഹ്
പിന്നെ പോണെങ്കിൽ അമ്മളൻതട്ടും പരുന്നാളക്കൊവുമ്പോ മ്മൾ അൽവാസികൾ അങ്ങനെ കൂടി കണ്ടിട്ട്മ്മളല്ലാരും കൂടി പോവും മറ്റ ഓല് വന്നിട്ട് പോവല് കണക്കാവും മക്കളി കൂട്ടിക്കാണ്ട് നമ്മള് പോവും
ആഹ് അങ്ങനെ
അല്ലാതെ ഇവിടന്ന് ഇങ്ങനെ എല്ലരും വലിയ പ്ലാനിങ് ഭയങ്കരാണ് അളിയനാണെങ്കിലും നാത്തൂന്റെ പുതിയാപ്ളേണ്. എല്ലാരും കൂടി പ്ലാനിങ് ഭയങ്കര ഇടും അങ്ങ്ട്ട് പോവാ ഇങ്ങ്ട്ട് പോവാ ഒക്കെ പറയും പഷെ ഒന്നും നടക്കൂലന്നൊള്ളു ഞാന്ന്ട്ട് ആഹ് ഞാന്ന്ട്ട് ഇവിട്ന്ന് ഇങ്ങനെ പറിം പറിം മതി ഇങ്ങള്ഞി പറയല് നിർത്തിക്കാളി അറിം ഭങ്കര പ്ലാനിംങാ ഒന്നു നടക്കൂല്ലന്നറിം ആഹ്
ആഹ്
അയിന് ഓല കാത്ത്ക്ക്ണ കാട്ടില് ഞമ്മള് ഇങ്ങനെ അൽവാസേള്ള കുട്ട്യാണ്ട് ഞമ്മള അങ്ങ്ട്ട് പോവും മക്ക ക്കൊര്തിന് വേണ്ടിട്ടെ ആഹ് അതെന്നെ അയ് ഫാമിലീന്ന് അതെപോലെ ഇങ്ങനെ പോവാന്നറിം ഞാപറിം എല്ലാരും പറേ ഉള്ളു
ആഹ് അതെന്നെ അതെന്നെ പോ പോവാ പോവാ പറയും അല്ലെങ്കില് ഒ ഒരാള് തീര്മാനിക്ക്
ആഹ് അതെന്നെ അതെപോലെ കസ്സിൻസ് ഞമ്മള ഇങ്ങനെ പെൺകുട്ടീള് അതെപോലെ അതെപോലെ എടക്കെടക്ക് അങ്ങനെ എല്ലാരും കൂടിയങ്ങനെ കൂടിങാണ്ട് എവിടെങ്കിലും ഏതെങ്കിലും ബീച്ച്ല് അങ്ങനെ എവടെങ്കിലും പോയികാണ്ട് അങ്ങനെ വരും. അല്ല ആണുങ്ങളൊന്നും ഇപ്പ എന്തായാലും ഓലൊന്നും കി ട്ടൂല അപ പിന്നെ ഞമ്മളെല്ലാരും കൂടി ഇങ്ങനെ വെറ്തേ കൂടും
ആഹ് അങ്ങനെ
അതാവുമ്പള് ഒരു രസ്സാണ് എല്ലാരും ഇങ്ങനെ ഇതാവുമ്പളെ
ആഹ് എല്ലാരും ഇണ്ടാവുമ്പൊ രസാ
ആഹ് അതെന്നെ ഞാൻ ഇവിടുന്ന് എപ്പളും ഞമ്മളെവടെ തൊട്ടട്ത്തെന്നെ കടല്ണ്ട് ഈ റോഡ് ഞമ്മള് വീട് വളച്ചലപ്പറത് റോഡ് അയിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് കടലാണ് ആഹ് ഞാറ് ന്നാല് എട്ത്താവുമ്പ പോവൂലന്നറിം പിന്നെ ഇവടെ ആരെങ്കിലൊക്കെ വിര്ന്നേരൊക്ക ആരെങ്കിലൊക്കെ വന്ന്ക്കാണെങ്കില് ഞാനോലി കൂട്ടിങ്ങാണ്ട് അങ്ങനെ പോകും ആഹ് കൊറച്ചേരം ഇങ്ങനെ പോയിരിക്കാനൊക്ക രസാണ്
ആഹ്
ഞി വൈകുന്നേരം ചായക്ക് എന്തെങ്കിലൊക്കെ ഇണ്ടാക്കൊ
ഇല്ല ഞാനൊഔ ഇണ്ടാക്കൽല്ല ഇങ്ങള് ഇണ്ടാക്കല്ണ്ടൊ
ഓഹ് ഞാ ഒര് വിതൊക്കെ എല്ലൊ ഇണ്ടാക്കും എടക്ക് മടിയാവും അപ്പം ഞാറിം പലഹാരെന്തെ വാങ്ങ്യാ മതിഅറിം നോമ്പൊക്കെ ആവുമ്പള പിന്നീം വേഗം ഇണ്ടാ കൊറേ ഇണ്ടാക്കൊള്ളു നോമ്പ് കഴിഞ്ഞ പിന്നെ ഇണ്ടാക്കലൊക്ക കണക്ക
ആഹ് ഞാൻതെലും പലഹാരൊക്ക വാങ്ങി തിന്നു
ആഹ് വേറെന്താ ഉം ടൈമായി ആയിന്ന് തോന്ന്ണ്ട്ലെ
ഇന്ന അയ്ക്കോട്ടെ